ഹലോ.
ആ പറയൂ.
ആ കേക്കാൻ പറ്റ്ണ്ല്ലേ. ആ അവടെ ചെടി കുയ് ച്ചിട്ടുണ്ടോ?
ഇവടെ ത് പത്ത്മണി ചെടിയാണ് കൂടുതലായിട്ടിള്ളത്.
ആ ആ അയേതാ കളറ് റോസോ?
അത് പലേ കളറ് വര്ന്നുണ്ട്.
ആ
കളായിട്ടും തട്ടായിട്ടും ഒര് പത്ത് പതിനഞ്ച് കളേസ് വര്ണ്ട്, ഞാനത് ഓൺലൈനേക്കരു ബിസിനസ്സായിട്ട് ചെയ്തതാർന്നു, അന്ന് ഞാനത്
ആ അതെന്തോരു എന്തന്റെ പേ ആ അങ്ങ ആ അങ്ങനെണ്ടായിനി പത്ത് മണി പുല്ലേ മുല്ലേ ചെടി
ആ ആ കൊട് തീർന്നു അങ്ങനെ കളക്ഷൻ കിട്ടിതായിരുന്നു അത് ഇന്റെ വീട്ടില് അങ്ങനെ വളർത്തിർന്ന് ന്ന അപ്പ അന്നൊക്കെ വേനൽക്കോ ക്ക് നല്ല പൂത്ത് നിക്കുമ്പോ നല്ല ഭംഗി ഇണ്ടായിർന്നു, ഇപ്പം മഴ പെയ്ത പ്പ അതെല്ലാം നെലംപതിഞ്ഞപ്പ അതിന്റെ ഭം ഗി ഒക്കെ പോയി. പിന്നെ റോസേന്റെക്കെ കളക്ഷൻസുണ്ട്, അതു പിന്നെ എപ്പഴൊന്നും പൂക്കത്തില്ല.
ന്താച്ച കളറ് കളർ റോസകളാ.
ആ നമ്മള് കടേന്ന് മേടിച്ചതെന്ന യാണ് അപ്പ അതാസമയത്തു ഇങ്ങന പൂക്കൾ ഇണ്ടാരുന്നു പിന്നെ അതികം പൂ പൂക്കളില്ലാതിന് വേണ്ടതു സംരക്ഷണം കൊടുക്കാനിട്ടന്ന് തോന്നുന്നേ
അത് അപ്പം വളം ദിത്തൊടുത്തില്ലേ നല്ല വളം വളമിട്ടുകൊടുത്ത നല്ലോണ്ടായീന്ന് പെട്ടന്ന് അയ്യോ ഞമ്മള് കൊണ്ടന്നും കണ്ട് ചട്ടി തന്നെ - മണ്ണില് ആ കുയിച്ചിട്ടില്ലേ
അത് ചട്ടില് വച്ചിട്ടിണ്ടാർന്ന്
ആ ഞമ്മളത്‌ മണ്ണിലെറക്കി ഇങ്ങാണ്ട് ആ ചട്ടീന്ന് ചെറിയ ചട്ടീലാ നിങ്ങള് കൊണ്ടന്നത് എന്താ ഒരു ചെറിയ കവറിലല്ലേ നമ്മക്ക് കിട്ടുക ആ കറത്തകവറിലൊന്നിട്ട് പിന്നെത് ബക്കറ്റിലേക്കു മാറ്റി കിട്ടിയോ
ഏ ചെറിയൊരു ചട്ടിയുണ്ടായിരുന്നു ഇതുപോലെ ഒറുക്കിയി ടുമ്പം കണ്ടാ ക്കി അതൊക്കെപ്പോയ ചട്ടി ഇവിടെ കാലി അപ്പ അതിലേക്കങ്ങന എറക്കി കൊടുക്കാ ചെയ്തത് പിന്ന കൂടുതല് വളോം കാര്യങ്ങള് നിന്നോ ട്ടണ്ടറിഞ്ഞില്ലത് കാരണം ഇപ്പൊ പസ്റ്റില പൂക്കള് മാത്രേ ഇണ്ടായുള്ളു
ന്നേമം നല്ല നോട്ടൊണ്ടങ്കി നല്ലോണം കായ്ക്കൊള്ളു പെട്ടന്ന് പെട്ടന്ന് എല്ലാം ഉഷാറായി വരുവാരിണു പ്പ കൊറച്ചു
ആ ആ
നല്ലോണം ഉഷാറായി വന്നിനു ഇപ്പം ഞാൻ അവിടുണ്ട് ദേ ഇവന്മാർക്ക് വാങ്ങിയതാണ് വാങ്ങിങ്ങട് പിന്നെ അത് എന്താ ച ട്ടി ചട്ടീലെന്താ ആ കവറിലേനു പിന്ന അത് മണ്ണില് കുഴിച്ചിട്ടു മണ്ണില് കുയിച്ചിടാൻ കൊറച്ച് വളപ്പൊടീം പുണ്ണാക്കും അങ്ങനത്ത കൊറച്ചു വളമൊക്കെ ഇട്ട് അങ്ങാണ്ട് കുയിച്ചിട്ടു അപ്പ നല്ലോണണ്ടായി ത്തള് പൂവാള് പെട്ടന്ന് പേ ട്ടന്ന് ഒരു പൂവാളിണ്ടാക്കയീബക്കും ഒരു പൂവാള വരിന്നിണ്ട്
തൊടള്ളേ
റോസും ഉണ്ട് മഞ്ഞേണ്ട് ഒരു വൈറ്റും ഉണ്ട്
ഏ റോസ് പിന്നെ പൊതുവേ എല്ലാടത്തും കാണുന്നൊരു കള്ളേസ്
ആ അതെ അതെ
പ്പത് അ മൂന്നുണ്ടാങ്ങനെ
ആ
ഞമ്മളിങ്ങന നോക്കണം വേണ്ടി പിന്നാല നടന്ന്
ആ ആ ചെടികളോടു കൂടുതല് ഇഷ്ടാണോ
ഈ ഇഷ്ടാണ് അതുമാറി പിന്നാലെ നടക്കണം
ഏഹ്
ഇങ്ങഓഓരോന്നും ഇണ്ടാക്കിങ്ങാണ്ടും വെച്ചേ പിന്നെന്താറേദിനെ ഇറ്റ് ഇനിന്ന മെൻകെട്ടു നിക്കണത് എന്നാ പിന്നെ നല്ല ഇണ്ടാകുംചെയ്‌യും നമ്മളും അയിന്റെ പിന്നാലെങ്ങു നടക്കണേ നമ്മൾ ഹരാനേ ഉച്ചക്കിശേഷം ആരെങ്കിലും ഫ്രീ ടൈംഒക്കെ ഉണ്ടങ്കിൽ നനച്ചുകൊടുത്തിട്ടു ഒക്കും നനച്ചുകൊടുത്തുട്ടുമൊക്കെ റംബൂട്ടണ്ടിണ്ടാ അവിടെ
അതില്ല അടക്കപ്പ ചാമ്പക്കക്കെ ഉള്ളു
ആഹ്
ഇണ്ടാരുന്നവമാരരുന്നത് കൊറച്ചു വലുതായപോ അത് നശിച്ചുപോയി
ആ ഈഒരു ചാമ്പക്കയാ
അല്ല റംബൂട്ടന്റെ മേടിച്ചി തയ്യേ വെച്ചതാരുന്നു അതൊരു വർഷത്തുനിന്നൊള്ളു അതുകഴിഞ്ഞിപ്പോ തൊഴിലാ വെച്ചേ അതിന്റെ അവിടേക്കു പിന്നെ വള്ളിം പുല്ലു നോട്ടം തെറ്റാണായപ്പോ അതങ്ങു നശിച്ചു പോയി മരം ഹലോ
ഹലോ
അതാ റേഞ്ച്ന്റെ ഇഷ്യൂ ഈസ്‌ എന്തായിടക്ക് ബ്രേക്ഖ്യായി
കറണ്ടത് പോയി ആര് വൈഫൈ യാ എന്നാപ്പോപ്പിന്നെ ഇക് കറന്റ്‌ പോയി അപ്പൊ പിന്നെ നെറ്റ് ഓൺ ആക്കിയത്
ആഹ് അതിടകിന്നു ബ്രേക്ക്‌
ആ ആ ഞാൻ പിൻ ഇതാണർതി നോക്കുമ്പോ പിന്നെ നെ നെറ്റ് ഓണാക്കിട്ട്ണ്ടായില പിന്നെ നോ ഇതാക്കിയത്
ആ ആ
ഇച്
റംബൂട്ടാനവിടെ വാങ്ങിയച്ചതാ
ഇത് തൈ വാങ്ങിച്ചതാ
ആ ക നല്ലഉണ്ട് ഇപ്പൊ എല്ലാ വീട്ടിലും റമ്പൂ
ഞ അതാണ് ഇപ്പൊ എല്ലാ വീട്ടിലും അതാള്ളത് റംബൂട്ടാണ്
തെങ്ങും തൊപ്പുകളൊക്കെ ഇങ്ങനെ കൃഷിയായിട്ടൊക്കെചെയ്തു കാണലിൻഡ്
ആ ആ ആ
ഇപ്പൊ ഇന്നലത് പോലെ പൊറത്തൊരു യാത്രപോയി അങ്ങനെ പോയപ്പോ ഞാവൽ പഴങ്ങളിങ്ങനെ കോട്ടയിൽ വെച്ചു കാണുന്ന ഇപ്പോ അതിന്റെയൊരു സീസൺ ആണെന്ന് തോന്നുന്നു
ആ ആ ആ ഇപ്പൊ അത് വടെ ഇന്നലെ കൊണ്ടന്നിട്ടുണ്ടാരുന്നു
ഏ
മ് മ് അപ്പൊ പിന്നെ ന്തേ നൽ എങ്ങനെ
കുട്ടികക്കൊക്കെ ഇഷ്
ആ ഇഷ്ട്ടാണ് പിന്ന അതൊരു ചമർപ്പുവാണല്ലോ
ആ
അത് പിന്ന അങ്ങനെ തിന്നാനും എപ്പളെലും അല്ലെല്ലേ കിട്ടുക
ആ ആ അത് ഈ സീസണില് മാത്രേ കിട്ടത്തൊള്ളൂ
തൊള്ളത്
ഉം അതിന് ചവർപ്പാണെങ്കിലും പിള്ളേർക്കൊക്ക ഭയങ്കര ഇഷ്ടട്ടാ ചെലെ ആഹ ചെലത് ഇതിങ്ങനെ ചവർപ് പ്പെ എന്തേലും ഇത് ഇഷ്ടല്ലാന്ന് പറയും പക്ഷെ അവര്ക്ക് ഇഷ്ട്ടാണ്
ച്ച് കയിഞ്ഞ നാവ് നീല കളറാവോല്ലോ
ആ ആ
അപ്പ നല്ല ഇഷ്ടാണ് കളറ് കണ്ണാടിന്റെ ദാ അൽമാരിന്റെ മുൻപി നോക്കിയാർക്കും കളറ് മാറീട്ടൊണ്ടോന്ന് ഉം
അതിന്റെ മരണ്ടവിടെ
ഇല്ലല്ല അതില്ല
ഉം എന്റെ കാ എന്റെ കാക്കൂന്റെ വീട് ത്തീലോണ്ടാർന്ന് അയിന്റെ മരം പശ് നമ്മട മേടിക്കണം കായേടെ
ആ ആ അത്‌ നാടനാരിക്കും
ആ
നമ്മള് വീട്ടിലൊണ്ടക്കണ കൊറച്ച് വലിപ്പം കൊറയുവല്ലോ
ആഹ് ച്ചേ വായ് ഭയങ്കര ചെറുതാണ് ഞമ്മളെ പച്ച മുന്തിരിങ്ങാടെക്ക വലിപ്പ്
ആഹ് അത്രോള്ളു ആഹ് ആഹ് ആഹ് നല്ല വലിപ്പോണ്ടാകും നമ്മട മറ്റേ കൺ എന്താ കർത്ത മുന്തിരി ഇണ്ടല്ലോ ആ ഒരു വലിപ്പത്തില് നമ്ക്ക് ഇത് കിട്ടണ്ണ്ട് ആഹ് ആഹ് വീട്ടില് അപ്പ പിന്നെ വല്യ മാരായതിന് ശേഷാണല്ലോ ഞമ്മക്കത് കിട്ടുന്നത് പക്ഷെ വേ മരത്തുമ്മേന്നും അതോണ്ടാവൂല്ല
ആഹ്
വെൽതാവണം മരം വെൽറതായി കഴിഞ്ഞ ശേഷല്ലേ പ്പ അത് ഇണ്ടാകുള്ളൂ അയ്മേ
ആഹ് ആഹ് വീട്ടില് ഫ്രൂട്സ് ഐറ്റംസ് ആയിട്ട് വേറെ എന്തേലും ഒണ്ടോ
എങ്ങനെ
വീട്ടില് ഫ്രൂട്സ് ഐറ്റംസ് എന്തേലും ഒണ്ടോ ചോയിച്ചയാ
ഫ്രൂട്സ് ചക്കേം മാങ്ങേ മാങ്ങേണ്ട് ഇപ്പ അതാണല്ലോ ചക്കേം മാങ്ങേ ഏഹ് അതിന്റെ വരിക്കചക്ക അപ്പ അതിന്റെ സീസൺ ആണ് മറ്റേത് ഇത് എന്താപ്പോ മാങ്ങ കിളിച്ചുണ്ടൻ മാങ്ങ മൂവാണ്ടൻ മാങ്ങ അങ്ങനെ
അഹ് മാങ്ങ ഇപ്പ ഇവിടൊക്കെ ഒരുവിധം ഉണ്ടാരുന്നു ഇപ്പ അതെല്ലാം കഴിഞ്ഞ് പൊഴിഞ്ഞ് പോയിട്ടുണ്ടായിട്ടൊക്കെ പോയി ചക്ക ഇപ്പഴും നിലവിലുണ്ട് ചക്ക കൂട്ടാനും ചക്ക വറുവും ഫ്രീ ടൈമിൽ അതിന്റെ പിന്നാലെ നിക്കുവ
ഉം ഈ ച്ചേടെ ശല്യം ഇവിടെ വന്ന് തൊടങ്ങീട്ടില്ല വരാറുണ്ട് ഇവിടെ
ഏഹ് എതിൽ ഇതുവരെ ഈച്ച ഇല്ലാ
ഇതുവരെ വന്നിട്ടില്ല്യ
ആഹ് ഹ
പഴുത്തോ ചാടി തൊടങ്ങണ ആ ടൈം ആകുമ്പോളാണ് വരുന്നത് ലാസ്റ്റ്ക്കെ ആയപ്പോ ചക്കൊക്കെ പാകായി വന്നതാ അപ്പൊ ഇങ്ങനെ പഴുത്ത് വരുന്നെ ഒള്ളൂ ഞങ്ങള് പറിച്ച് വെച്ചെതൊക്കെ പഴുക്കുന്നു മരത്തിൽ നിന്ന് പഴുക്കാൻ തൊടങ്ങീട്ടില്ല മരത്തില് നിന്ന് പഴുത്തതീ ചാടിപ്പോകുമ്പഴല്ല കൊടുക്കാവുന്ന ടൈം ആകുമ്പഴുത്തെന്
ആഹ് ആഹ് ആഹ് സ്കൂൾക്ക് പോയില്ലേ ഇന്ന്
അഹ് എല്ലാരും പോയി
മ്മ്ഹ് ഇനി എപ്പോളാ നാലെര നാലെര ആകുവോ അവരെത്തുമ്പൊ അതുവരെ
ആഹ് നാലെര ആഹ് അതുവരെ ഫ്രീ ആകും അതിനിടക്ക് നമ്മൾ എന്തേലും ചെറിയ ജോലികളും അത് ചെയ്യും ചിലപ്പോ പുസ്തകം വായിക്കും ക്കും ആഹ് ഇങ്ങനെ ഒക്കെ ചെയ്യും
ആഹ് ആഹ് ആഹ് എന്തിനും ജോലിക്ക്‌ നോക്കണില്ലേ
പുറത്ത് പോയി ജോലി ചെയ്യാൻ ഹസ്ബെന്റിന് ഇഷ്ട്ടവില്ല ത് ഇങ്ങനെക്കെയുള്ള ഓരോ ജോലികള് മാ ത്രെ ചെയ്യാറുള്ളു
ആഹ് ആഹ് ആഹ് കുടുംബശ്രീ അങ്ങനെ എന്തേലുവൊക്കെ ഉണ്ടോ
അതിലൊന്നും പോയിട്ടില്ല
ഏഹ് ഏഹ് ഇതുവരെ കൂടിട്ടുണ്ടാവൂലലേ അങ്ങനെത്തെലൊന്നും ആ ഞങ്ങളുണ്ട് ആ ആ കുടു ആ അങ്ങനത്തെ കുടുംബശ്രീലുണ്ട്
ഉം അവി ആനുകൂല്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവു
ആ അതെ അതെ നമ്മക്ക് ലിങ്കജ് ലോണാണെങ്കിലും അങ്ങനെ ഏ ഏഹ് വിറ്റ് കിട്ടുമല്ലോ കുറെ അത് ഉണ്ടെങ്കിലോ ഒരു കാര്യാണ് നമ്മക്ക് ആവശ്യ ങ്ങൾക്ക് കാശിന് കിട്ട നല്ല കാര്യാണ് അതോണ്ട്
ആ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ നടക്കും ചെയ്യും
അതാണ് അതാണേ ആ അതാണ് അങ്ങനെയാവുമ്പോ സുഖാണ് നമ്മള് ചെല സംഘ്യണ്ടാകില് ഇട്ടാ കഴിഞ്ഞാൽ അവിടെ സേവിംഗ്സായിട് അവിടെ ഉണ്ടാവല്ലോ മറ്റേത് നമ്മള്
അത് ഇങ്ങള് ആഴ്ചയിൽ പോയിട്ട് മീ റ്റിംഗ് കൂട അങ്ങനൊക്കെ ചെ
ആ എല്ലാ കൂടലുണ്ട് ആ എല്ലാ ബുധനാഴ്ചയും അങ്ങനെ കൂടും ആ ഇപ്പളും അങ്ങനെണ്ട് എല്ലാ ആഴ്ച് ഇത് അങ്ങനെ കൂടികാണ്ട് പിന്നെ എങ്ങനെ ആഴ്ചയിൽ അങ്ങനെ കൂടും ന്നിട്ട് പിന്നെ കൂടികാണ്ട് എല്ലാരും നൂറ് രൂപ വെച്ചിങ്ങാണ്ട് ഇതാക്കും ന്നിട്ട് മാസ അവസാനം അത് ബാങ്കിൽ കൊണ്ടോയി അടക്കും ചെയ്യും പിന്നെ ബുക്ക്ടാങ്ങന്ന് അങ്ങനെ ലോണും കിട്ടും വൃത്തിയായിട്ട് ന്നാ പിന്നെ നമ്മക്ക് ഇതില് പലിശ കാര്യം ഒന്നുമില്ലേനു ആ അങ്ങനെക്കെണ്ടായി കഴിഞ്ഞ നമ്മക്ക് കാര്യാണ്
മൂ മൂ
ഇഞ്ഞ് ആരാ മീനൊക്കെ കൊണ്ട്രാന്നിട്ട് കാ കടേല് പോയികാണ്ട്
അത് ഹസ്ബൻഡ് വാങ്ങി കൊടുന്നു തരും
ആ ഓലപ്പോ ഉച്ചക്ക് വരുവായിരിക്കും ലേ
ആ അവിടെ നാട്ടിൽ ഓട്ടോ ഡ്രൈവറാ അപ്പോ നമ്മക്ക് ഫ്രീ ടൈമിൽ അങ്ങനെ നോക്കി വ
ആ ആ ആ അയെ മാരി ഈറോ വത് വാർതക്ക റൂട്ട് ഇണ്ടെങ്കി അങ്ങനെ കൊണ്ടെന്നാലും മതിയല്ലോ ഉം ഇന്നാ ശെരിന്ന
ആ ആ ആ ശെരി